എന്താ കൊറെ കാലായാലോ കണ്ടിട്ട്
കാലം കൊറ ആയി ഒന്ന് ഞാൻ സംങ്കാടിന്ന് കണ്ടല്ലോ എവിടെയിര്ന്ന്
ആഹ അന്ന് കണ്ടു പക്ഷെ ഒന്നും മുണ്ടാൻ പറ്റില്ലേ
ഭയങ്കര തിരക്കായിന്ന് ആരെ കൂടെണ്ട് തോന്നണല്ലേ ആഹ
പിന്നെ ഞാൻ കുറെേ ദിവസമായി വിളിച്ചണു അപ്പൊ ഫോണടു
കോൾടെക്കാൻ ഇവിടെ കാറ്റും മഴയൊക്കെ ല്ലായിരുന്ന പിന്നെ എടുക്കാൻ കരുഞ്ഞിട്ടില്ല. പിന്നെ മാത്രല്ല മൊബൈല് ശബ്ദംല്ലേ കുറവാണ്.
ആ സബ്ദിന്റെ മൊബൈല് കംപ്ലൈൻന്റ് ആണ്. എന്റെ മൊബൈല് കംപ്ലൈയിന്റ് പറഞ്ഞ നമ്മള് കരുതി എട്ത്തല്ല. നക്കുമ്പോക്കുമ്പോ പോണയ് ഒക്കെ ശെരിയാവയ്
അതന്നെ ഒക്കെ ശെരിയാവും ഇല്ലെങ്കിൽ എടുത്ത് വലിച്ചറിയും.
കടമക്കെ നിട്ട എന്തൊക്കെയെ മക്കളെ കല്യാണൊക്കെ എങ്ങനെയണ്ട് കഴിഞ്ഞോ ഉം
കഴിഞ്ഞിട്ടില്ല കല്യാണൊക്കെ.
ഏ എന്നാപ്പൊനി കല്യാണം.
കല്യാണമൊക്കെ നമുക്ക് അടുത്ത വർഷം നോക്ക എല്ലാവർക്കും ഇനി കഴിയാട്ടെ ആ ആ
എന്താ മകന് പണി.
അവന് ബാങ്ക് മാനേജർ ആണ് അപ്പൊ പിന്നെ പിന്നെ അവനൊരു ആഗ്രഹം പുറത്തൊക്കൊക്കെ ഒന്ന് പോണന്ന്. അവ പുറത്തേക്ക് പോയി. പോയി വരട്ടെ
അയ് സെരി ഉം ഉം ഉം ഉം മരുമോൾക്കന്താ പണി.
മക
ആ മകൾക്ക് എന്താ
മകള് നേഴ്സാണ് അവള് നേഴ്സാണ് മറന്ന് പോയില്ലേ മോനോ ആഹ
ഹ് ഹ്
അപ്പൊ പിന്നെ അവള് ജോലിയൊക്കെ ആഹ അതൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആക്കരുന്നു രണ്ടാള് രണ്ടാള് ചെറിയാള് അവളും അവളും പിന്നെ ബി ബി എ വിത്ത് എവിയേഷൻ പഠിക്കയാണ്.
ഏവിയേഷനോ?
ആഹ് ബി ബിഎ അപ്പൊ പിന്നെ അവള് മക്കള് രണ്ട് പേരും
ആഹ അതെന്നെ ഒക്കെ പഠിച്ചട്ടെ
പഠിച്ച് ജോലിയൊക്കെ ആയിട്ടൊക്കെ കല്യാണം മതീന്ന്റഞ്ഞ് അതുപോലെ തന്നെ ആയിയും ചെയ്ത്.
അതന്നെ ഒക്കെ മക്കളൊക്കെ നല്ലതിലായി കിട്ടട്ടെ അതന്നെ ന്നാലുംപ്പോന്നമക്ക് ഇപ്പ നമ്മള്എങ്ങനൊയാലും ഓല് സുഖാണം.
അതന്നെ അവര് ജോലി ചെയന ലിയാണ്ട്ന്തായി അവർക്ക് വേറെ പിന്നെ സ്വന്തംകാലം നിന്നാല് പിന്നെ ഒരാള് അല്ലലും കേൾക്കേണ്ട പരാതി വേണ്ട ആ അതെ, അവർക്ക് ജീവിക്ക മറ്റൊരാളടുത്ത് കൈനീട്ടണ്ട. ആ ഡ്രൈവറാണ് സ്കൂൾവണ്ടിയിലെ
തുവണ്ടിമ്മേ
നമ്മടെ സ്കൂൾ വണ്ടില്.
ആഹ സെരി അ
അം..
അങ്ങനെ പോണു ല്ലേ
അതന്നെ, പിന്നെ ഭക്ഷണക്കെ കഴിച്ചാ?
ആ ഭക്ഷണം കഴിക്കണങ്കി ഞാന് രാത്രി വല്ലാതൻട് കഴിക്കലില്ല, തിന്നൂല.
ആഹ് ആഹ്ശെരി ഞാനും കഴിക്കില്ലട്ടോ രാത്രി ല്ലല്ലല്ല. ല്ല ഞാൻ രാത്രി കഴിക്കൂല.
ആഹ്, എന്താ പിന്നെ കഴിച്ചല്
ഞാന് ഒന്നും കഴിക്കല, എനിക്യത് വൈകുന്നേരരുചായ കുടിച്ച് ക്ക ചായല്ല ചായപരിപാടി ന്നില്ല ചായ നിർത്തി. ചായാ ണ്ട് എങ്ങനെച്ചാല്. പാൽച്ചായ ആണെങ്കില് പിടിക്കും. എല്ലല്ല അതൊന്നുല്ല.
ആഹ ൻ ന്നാ മതി. ന്നാദ്യംനമുക്കണ്ട് കൊർച്ചാല് പിന്നെ വല്യതില്ലേ നമ്മള ന്നു കൊർച്ചാ മതി. അതന്നെ, ന്നാ പിന്നൊന്നും വരൂല.
ഇപ്പൊ എന്താ പരിപാടിന്ന് വെച്ചിട്ട്ണ്ടെങ്കിൽ രാവിലെ ചായും അത് കഴിച്ച കഴിഞ്ഞാൽ അതപ്പഴും വെള്ളം പിന്നെ ചൂട് വെള്ളം ഉച്ചക്ക് ഞാനെന്താ ന്ന് വെച്ചാല് കഞ്ഞി കുടിക്കും. ഉം വെള്ളം നീട്ടി കഞ്ഞി പിടിക്കും വെർതെരുരസ് ങ്ങളി പറഞ്ഞമാരി തന്നെ ഈമാ അമ്മ ചോറ്തിന്ന ഒരുപാരിപാടില്ല കഞ്ഞീന്ന് വച്ചണ്ടെങ്കിൽ രണ്ട് കയ്ല് കഞ്ഞ വറ്റ്ടുള്ളൂ ബാക്കി വെള്ളാക്കിട്ട് നീട്ടി കഞ്യൻട് കുടിക്കും. ഉപ്പ്ടൂല.
ആഹ അപ്പോ മധുരം കൊർച്ചോ ഒഴിവാക്കിയോ?
മധുരല്ല മധുരം ചായ കുടിക്കും എങ്ങനെച്ചാല് പാൽ ൽചായ ആണെങ്കി കുടിക്കും അല്ലാതെ അത് മധുരം കൊറച്ച്, കട്ടൻ ചായ കുടിക്കൂല. ഹ്മ്.. ആ അത് നിർത്തി അപ്പൊ വൈകുന്നേരാവുമ്പോ ഒരു ചായ കുടി ച്ച്കഴിഞ്ഞ പിന്നെ അന്നത്തെ ദിവസംകഴിഞ്ഞു.
അതേ.... പിന്നെ രാത്രി വൈകുന്നേ ആഹ മോന്തിക്കൊന്നും തിന്നൂലാ. പഴോ അങ്ങനെ വായക്കേ അങ്ങനെ
അതല്ല ചായ കുടിക്കുമ്പോ ന്തേലും അപ്പള്ള എന്തെ വന്തി പലഹാരം ന്തെച്ചാൽ അപ്പോ കഴിച്ചിട്ടുണ്ടെങ്കില് ന്തേ.. ചെറുകടികള ന്തെങ്കിലൊക്കെ കഴി പിന്നെ, രാത്രി വേണ്ട എന്നാൽ തടിക്കൊരു ഭേദവും ഇല്ലാ, തടി പഴേ തട്യന്നെ
ആഹ ണ്ട് ഒന്നും തിന്നിട്ടില്ലാച്ചിട്ടും പിന്നെ തടി പോകൊന്നുല്ലേയ് അതന്നെ, അത് അത് കുറ്റ്യട്ച്ച മാരി ഉണ്ടാവും. വ്യത്യാസല്ല അപ്പൊ തിന്നും കൂടി ചെയ് ഇതെന്താറി ഞാനെയ് ഉഹും ഉഹും
ഒഴിവാക്കി ഒഴിവാക്കി കൊണ്ടര ഉം ഏതായാലും ഒ പിന്നെ ആ അല്ലാ അസുഖങ്ങളൊന്നും ഇല്ലാത, അസുഖങ്ങളെള്ളൂ പക്ഷെ എന്നാൽ അതിനൊക്കെ ഒരു ഭേദണ്ട് ഇപ്പൊ ഇങ്ങനൊക്കെ കഴിച്ചച്ച് നട്ടു അതന്നെ,
പ്പൊക്കൊപ്പോ മൻസ്സന് ഒന്നും കേട്ട് കേൾക്കണതൊക്കെപ്പോപേട്യ ഓരോ
അതന്നെ, എന്ത് സാധനം തിന്നാലും അസുഖം
അസുഖം തിന്നില്ലെങ്കിലും ആ ഒക് അതന്നെ
തിന്നിട്ടില്ലെങ്കിൽ അതിന്റെ കൊറവാണ്.
ആഹ വിറ്റാമിന്റെ കൊറവാക്കാരം ആ കൊറവാക്കാരം ഈ കൊറവാക്കാരം ആത്ത്യം പറഞ്ഞിന്ന് കോഴിയിമുട്ടിം തിന്നാം പറ്റുല്ല, ഇപ്പൊ കോഴിമുട്ട തിന്നാറിം
ആ കോഴിമുട്ട കഴിക്ക്യ. കോഴിമുട്ട കഴിക്ക്യ ആ ആ കോളസ്റ്റ് റോൾ അതിന് എത്രോ ശതമാനം അങ്ങനെ കൊറവുള്ള കൊളസ്റ്ററോള് പക്ഷെ നമ്മൾക്ക് കൊഴിമുട്ട ആ മഞ്ഞക്കൊരു കാണുമ്പോ അത് വലുതാണോന്ന് പറഞ്ഞു.
ആന് അത് എന്താ എന്താ കൊളസ്ട്രോള് കൂട്ടുന്നര്തും.
അംഗനവാടിയിലൊക്കെ കുട്ടികൾക്ക് കോഴിമുട്ട കൊടുക്കുന്നില്ലേ?
ആ ഡെയിലി ദിവസം കൊടുക്കണ്ടല്ലോ.
കോഴിമുട്ട പാല് പിന്നെ ആ അതന്നെ ആ അതൊക്കെ വേണം നമ്മള് ശരീരത്തില് വേണ്ട സാധനങ്ങള് നമ്മള് കൊടുക്കന്നെ വേണം.
അമ്മഅച്ഛനൊക്കെല്ലേ
ഇല്ല ഇല്ല.
ആഹ്
ചനാണ്.
അയ്ശരി. ആങ്ങളാരോ അഞ്ചെത്തിയാളോ ഏട്ടത്തി
ചേ ചേട്ടണ്ട് ചേട്ടനല്ല മരിച്ചുപോയി. ചേച്ചിയുണ്ട്. ചേ ചേച്ചിക്ക് പ്പൊമൂന്ന് മക്കളുണ്ട്. ഒക്കെ എല്ലാത്തും കുടുംബായി.
അതല്ലേ ആഹ് ആഹ്
ഉം
പിന്നെ അപ്പൊ കല്യാണത്തിനൊക്കെ ഒരിക്കായില്ലേ.
അനകൊരുക്കാൻ എല്ലാരും വരെണം വിളിക്കും.
ആ അതന്നെ ഇങ്ങനെ വിളിച്ചാന്നാലേ ഉച്ചണ്ടി ആഹ്, അതന്നെ.
ഉം അങ്ങൻതന്നെല്ലേ ല്ലേ
ആഹ് പിന്നെന്താ, ആഹ് ഞാൻ വെര്ണ്ട് തലേന്നന്നെ വര്ണ്ട് ന്തേലും
ആഹ് തെന്നെ, തെന്നെ, പിന്നെ ഡാൻസും, പരിപാടിയൊക്കെ ഇണ്ടാവ്ണതാ. ആകണ്ടാക്തെ ആ ഓ.. കല്യാണം
നല്ല ഉസാറായിട്ടുണ്ടാവൂലേ.. എന്നാ പ്പൊ കാണാൻ വെര്നം. മൈലാഞ്ചി കല്യാണൊക്കെ ഉണ്ടാവോ? മൈലാഞ്ചി കല്യാണം ഉണ്ടാവോ?
മൈലാഞ്ചി കല്യാണണ്ടാവും മുന്തിരി. കല്യാണണ്ടാവും ഇനി എന്ത് കല്യാണം ആ പ ഇനി എന്ത് പഴവർഗ്ഗങ്ങളാ ള്ളത് എ അങ്ങനെല്ലെ ഇപ്പത്തത് മുന്തിരി കല്ല്യാണം, മൈലാഞ്ചി കല്യാണം, പിന്നെന്താ ഇനി എന്ത് പഴവർഗ്ഗങ്ങളല്ല ഇതൊക്കെ കല്യാണം തന്നെ ആായിരിക്കും.
ഒക്ക കല്യാണം തന്നെ
ആഹ് ഞാൻ മോളോട് പറയും ഇനി എന്ത് പഴവർഗം ഇണ്ടെങ്കിൽ അതിന്റെ പേര്
അതന്നെ മഞ്ഞളും കല്യാണം ചേപ്പ് കല്യാണം എന്തൊക്കെ അറബിക്നൈറ്റ്
അതന്നെ
എന്തൊക്കെ അലാക്കാ ഒലക്കീലെ താ പൈസ ഇപ്പൊ ഒരു കല്യാണം ന്നർഞ്ഞാൽ പണ്ടം വങ്ങാനെന്നല്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ.
അത് കഴിഞ്ഞ് വരുമ്പോഴ്ത്തേക്ക് ആധാരം ബാങ്കില് കുട്ടിയെളും മക്കളായിട്ടുണ്ടാവും പിന്നെ നമ്മള് വാലും തീ പിടിച്ച് ഓടെന്നെ, ഓടെന്നെ, ആ അത് കഴിഞ്ഞെരും അല്ലാ
ഒരാള് ഇത് എന്താ പാ.. കാട്ടിയാ പിന്നെ. അതെന്നെ. എല്ലാരും അതന്നെ.
അപ്പൊരു ആശ്വാസായി ഏ എല്ലാ വിശ്വാസല്ല ബാങ്കിലൊക്കെ കയെത്തി കാലെത്തി
അതന്നെ. ഹ് ഹ്
ആ അയ്ന്നെ ഇന്നിട്ടിപ്പോ സ്വർണൊക്കെ ഒട്ട് കൊടുക്കേ?
സ്വർണം വേണ്ടാ സ്വർണം വേണ്ടാ സ്വർണം എനിക്ക് വേണ്ടാ ഞാൻ. സ്വർണവും സ്വർണട്ടിട്ട് കല്യാണം എനിക്ക് വേണ്ടാ..
ആ.. മേ മകള് പറയെ?
ആഹ് സ്വർണം ഞാനിനി ഞാന് ഞാനൊരു മാതൃക ആവട്ടെ. ആവട്ടെ എല്ലാർക്കും സ്വർണ്ണല്ലാതെ കല്യാണം കഴിക്കാല്ലോ സ്വർണ്ണംല്ലെങ്കിലും കല്യാണം കഴിക്കാന്നുള്ളത്
ആ അവ്ക്ക് എത്ര ബി. എസ്സി. നേഴ്സിംഗ് ആണോ? പഠി പഠിച്ച്ക്ക്ണത് ആഹ് ആ അപ്പൊ നാലു വർഷല്ലേ.. ഇനി എന്തിനാ ഓളനെ സ്വർണ്ണലല്ലേ ഇനിയിപ്പ എന്തിനാ സ്വർണ്ണം കൊടുക്ണ് കെന്നും വേണ്ടല്ലോ ഹ് ഹ് അങ്ങൻത്തെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞെരു കുട്ടിനെ കിട്ടാന്ന്റഞ്ഞാ.
കലാ കാലം അതന്നെ കാലാകാലം വരുമാനള്ള ആളാണ് ഒരു വീട്ടിലേക്ക് പോണത്
ആണല്ലേ ഇനി എന്താ പിന്നെ ഓനിക്കിനി സ്വർണം കൊടുക്കുന്നു? ആ ആഹ ആഹ അയെന്നെ കൊടുക്കണ്ടല്ലോ അതന്നെ നിലനിക്ക്ണ മൊതലല്ലേഇപ്പോ കൊടുക്ക്ണത് പിന്നെ അങ്ങനാവുമ്പൊ അതൊരു ഇതാണ്. ആഹ ഒ ഒ ചെലേ കുട്ടാൾ കേട്ട്ണത് ഇഷ്ടം ഇണ്ടാവലേ പണ്ടം കെട്ടണത് ഇഷ്ട ഇണ്ടാവൂല.
അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കഥ
പിന്നെ അച്ഛന അമ്മന് ആഹ കടക്കാനൊക്കെ ആയിത്തൊടങ്ങി.
ഞങ്ങള് ഇ നമ്മക്ക് കിടക്കല്ലേ?
ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ഉം ശരി ഉം ഉം